ഹലോ
ആഹ് ഹലോ ആ പിന്നെപ്പൊ നേരത്തെ നമ്മളിപ്പോഎവിടെയ പറഞ്ഞർ ത്തേത് മറ്റേ.. സീരീസിനെ കുറിച്ചിട്ട് മ ആഹ് മലയാള ഇൻഡസ്ട്രിയില് അപ്പൊ ഇപ്പടുത്തെങ്ങൾക്ക് ഇറങ്ങിയക്കെ ഇപ്പൊ ഒരു രണ്ടു വർഷത്തിനുള്ളിൽ ഇറങ്ങീല് ഭയങ്കര ഇൻഡ്രസ്റ്റിംങ്ങായിട്ട് തോന്നിയിട്ടുള്ള.. ഫിലിമേതാണ്.
മലയാളത്തിലേണോ എനിക്ക് ഇൻക്ക് സർവമായ എനിക്ക് വളരെ അയ്ൻ്റെ കൺസെപ്റ്റും അയ്ന്റെ ആ കത മൊത്തത്തിൽ എനിക്ക് ഏറ്റവും കൂടുതല്.. തിയേറ്റ്രിക്കൽ എക്സ്പീരിയൻസി തന്നെ ഏറ്റവും ഇഷ്ടമായത് സർവമായ.
ആഹ് എനിക്ക് ആ സർവമായഞാൻ സത്യം പറഞ്ഞഴിഞാല് ഈ സർവ്വമായനെ കുറിച്ച്.. ച്ചു പറയാണെണ്ടെങ്കിൽ ഞാൻ സത്യം പറാലോ യാതൊരുഎക്സ് പെറ്റീഷനും കൂടാതെ പോയി കണ്ടരു
ഇല്ല ഞാൻ വളരെ എക്സ്പെക്റ്റെയ്തിട്ട് പോയി കണ്ട പടാണ് അത് നിവിൻപോളിയുടെ തിരിച്ചുവര വ്ന്ന് പറഞ്ഞപ്പോ തന്നെ നിവിൻ പോളിനെ നമ്മക്കറിയാലോ.
ആ
അതെ അപ്പോ അദ്ദേഹത്തിന്റെ ആ തിരിച്ചുവരവ് അനുഭവിക്കാൻ തന്നെയിട്ട് ഞാൻ പോയിട്ട് കണ്ടപടാണ് സർവ്വം.
അപ്പോ.. അതിന്റെരു ഏർ അയ്നെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കേട്ടിരുന്നു.
ആഹ് ഞാനച്ചാ ഫസ്റ്റ്റ്റ്ത്തേ ദിവസം സർവ്വമായറണ് പടറങ്ങണ്ട്.. അപ്പൊ ആ സമയത്ത്ബുക്ക് മൈ ഷോയിൽഒരു ഓഫണ്ടായിരുന്നു തൊണ്ണൂ റ്റൊമ്പഹ് രൂപക്ക് ടിക്കറ്റ് കിട്ടുന്നില്ലേ അപ്പോ ആ തൊണ്ണൂറ്റൊമ്പയ്ന്റെ ടിക്കറ്റ് കൊഴപ്പണ്ടാവില്ലെക്കരം പടം നല്ല രീതിൽ കാണ് സത്യം പറഞ്ഞല് കണ്ടിട്ട് എനിക്ക്ത്തേ സിനോക്കെ അതായത് കണ്ട് കഴിഞ്ഞാ ശരിക്കതൊരു സിമ്പിൾ മൂവിയാണ്. പക്ഷെ അമ്മക്ക് ഭയങ്കര എന്റെ ചെയ്യൻ ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊണ്ടെള്ള ആ സത്യം. പക്ഷെ അങ്ങനെ കഥണ്ട് അതാണ് അയിന്റെ പ്രത്യേകത. ശരിക്കും അങ്ങനെ ഒരു തോട്ട്സോൺ മൈൻഡ് വര്യ ന്നൊക്കെ പറഞ്ഞഴിഞ്ഞാൽ തന്നെ.. ഭയങ്കര ഒരു ഇതാണ് കാരണം അങ്ങനെ ചിന്തിക്കണങ്കിൽ കൊറച് എന്താ ഹ്യൂമറ് സെൻസും കാരണം പടം എല്ലാം കൊണ്ടരു ഫുൾ പേ ക്കേജാണ്. ഒരു പാക്കേജ് ആയിള്ള പടാണ് പിന്നെ ഞാനിപ്പോടുത്തിപ്പോ.. തമിഴ്നാട്ടിന്നിറങ്ങിയിട്ട് എനിക്ക് ഭയങ്കര ഇപ്പോ അടുത്ത റീസില്ലുമ്ബ്ലാസ് ട്ടൊരു മൂവി ഞാന് സത്യം പറഞ്ഞപ്പോ കാട്ടാളൻ എറങ്ങിയ സമയത്ത് കാട്ടാളൻഎന്ന്പറയണ മൂവി കാണം എന്ന്‌ കരുതിയതാണ്. കാരണം അത്രയും ഹൈപ്പില് വന്നൊരു പടാണല്ലോ അപ്പൊ ആ സമയത്ത് പിന്നെ കാട്ടാളന്റെ ജസ്റ്റ്.. ചെറിവ്യൂ നോക്കിയക്ക് കാട്ടളം വായ് ങ്കര മോശമാണെന്ന് ഇങ്ങനെ കേട്ടെക്ക് എന്താ ഒരു ബ്ലാസ്റ്റ്റഞ്ഞിട്ട് ഒരു മൂവി കടക്കുണ്ടായിരുന്നു അതിതിന മറ്റേ.. പ്രൃതിമുദ്ധ്ന്ന്റഞ്ഞഒരുനടി ണ്ടായിരുന്നു അപ്പൊ ആ നടിനെ അറിയോണ്ട് കേറിയതാണ് പഠ ഇനി പക്ഷെ സത്യം പർഞ്ഞ
അതെ ബ്ല ആ ബ്ലാസ്റ്റ് ബ്ലാസ്റ്റ് എനിക്ക് തിയേറ്റ്രിക്കൽ എക്സ്പീരിയൻസ് പടാണ് പക്ഷെ ഞാന് അത് ഓട്ടിട്ടി കണ്ടോണ്ട് അയ്ന്റെ ആ എഫക്ട്നിക്ക്‌ കിട്ടീട്ടില്ല അയ്ന്ക്ക് മനസ്സിലായി ഏഹ് ആഹ് ആഹ് ആ ജനങ്ങളുടെ അഭിപ്രായം കണ്ടപ്പോ എനിക്ക്തന്തുകൊണ്ട് കിട്ടില്ല ത്തിയേറ്റർന്നല്ലാന്നുള്ള തോണ്ട്. അതായത് ഞാൻ അന്ന് ഈ ഇങ്ങോട്ട് യാത്ര വന്ന ടൈമിലാണ് അളറങ്ങിയത്. അതായത് ഞ ഞങ്ങളൊക്കെ ഇവിടുന്ന് ദൃശ്യം ത്രീ കണ്ടത് ഈ ഇവിടുന്ന് ഒരു ഞങ്ങളിപ്പോ നിക്കുന്ന സ്ഥലത്തന്ന് ഒരു നൂറ്.. കിലോമീറ്റ്ർ പോയിട്ടാണ് തിയേറ്റർള്ളത്
ആഹ്.
അത്രയും ദൂരം പോയിറ്റാണ് നമ്മള് മടങ്ങത് പടം കാണായിട്ട് നൂ ഒരു കിലോമീറ്റർ അങ്ങോട്ട് പോയി ദൃശ്യം ത്രീ കണ്ടത് പക്ഷെ ബ്ലാസ്റ്റ് ഇവിടെ ഇറങ്ങിട്ടണ്ടായിരുന്നില്ല. കറുപ്പ്നെ ഇവിടെ കുറേ ദിവസം കഴിട്ടാണ് കറുപ്പ് ആദ്യം കാണിച്ചിരുന്നു പിന്നെ കറുപ്പിനൊരു ഇഷ്യൂ വന്നല്ലോ
ആഹ്.
അ സൗത്ത് മൂവീസ് ഇവടെ എത്ര കാണിക്കുന്നുണ്ട് എന്നുള്ളത്.
ആഹ്.
പക്ഷെ എന്നാലും ദൃശ്യം ത്രീ ഇവിടെ ണ്ടായിരുന്നു അപ്പോ അത് കാണാ പോയപ്പോ ഇൻകുള്ള പീരിയൻസ് പർഞ്ഞാല് മൂവായിരം കിലോമീറ്റർ ഇപർത് ഒരു തിയേറ്ററ് നറയാ മാത്രം മലയാളികള്. പടം കാണാൻ വരുന്നു എന്നുള്ളത്
ആഹ് ഭയങ്കരൊരിതായിട്ട് തോന്നിയോ? അത് ശരിന്നെയാ ഞാൻ ദൃശ്യം ശരിക്കും ഫസ്റ്റ് ഷോക്കെന്നെ ബു ബുക്ക് ചെയ്തിനു ഫാൻ ഷോക്ക് ബുക്ക് ചെയ്തിരുന്നു ശരിക്ക് പറഞ്ഞ് കിഞ്ഞാല് ദൃശ്യം ഒരിക്കലും നമ്മള് തിയേറ്റ ത്ര നല്ലാ അത് കണ്ട് കയ്ഞ്ഞാല് അതിന്റെ ആ ഒരു മെയ്ന്റ് ണ്ടല്ലോ?
ത്രീ ഇനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടില്ല.
ആഹ് എനിക്ക് ദൃശ്യം ത്രീനെ കുറിച്ച് ത് പറ്യാണെ ഞാൻ ഒരുപാട് എക്സ്പെക്ട് ചെയ്തു പക്ഷെ എന്നെ അത്രങ്ങട്ട്- സാറ്റിസ്ഫൈഡ് ആക്കിയില്ലെങ്കിലും ഓക്കെ അതായത് ആ ഒരു സംഭവത്തെ ഇങ്ങനെ പ്രൂവ് ചെയ്തു എന്ത്? ആൾക്ക് ഒരിക്കലും ലെക്കൊണ്ടല്ല ആള് ഇങ്ങനെതുവരെ. തിനുള്ളരു സംഭവം വീണ്ടും തെളിയിച്ചു പറഞ്ഞോണ്ട് അവ അതിനൊരു ആഹ് അതന്നെ അവസാനത്തെ ഇരുപ മിൻറ്റ് ബാക്കി നമ്മളങ്ങനെ ഒരു കോൺഷ്യസ് ആയിട്ട് ങ്ങനെ നിർത്താണ്.
കൊറേ ഒരാവശ്യല്ലാ എന്നാ അതൊക്കെ പറയണം ഇതൊക്കെ പറയണമെങ്കി അതൊക്കെ ക്കാവശ്യാണ് അങ്ങൻത്ത് ഒ- ഓഹ് അത് ആ ഫ്രാഞ്ചൈസി ഇഞ്ഞ് രാണെങ്കിൽ ഏഹ് അവര് രണ്ടിലൊക്കെ ചെയ്ത അല്ലെങ്കി ഒന്നിലൊക്കെ ചെയ്ത ആ സംഭവങ്ങൾ ഓല് കൊട് ല്ലെങ്കിൽ എന്തായാലും അത് പോ ഏഹ് പാളാനുള്ളരു സാധ്യത കാണുന്നുണ്ട്.
പിന്നെച്ന്ന ഈ ബ്ലാസ്റ്റിന വെച്ച് കമ്പയ റെയ്യുമ്പോ എന്താറ്യ ബ്ലാസ്റ്റ് നല്ലൊരു മൂവി എന്ത ഇത്. ച്ചാൽ നല്ലൊരു ഫൈറ്റിംഗ് കൊറിയോഗ്രാഫിസാണെങ്കില് നല്ല എഫോർട്ട് ഇട്ത്ത്ട്ട് അത്യാവശ്യം റേല് റ്റിക്കായിട്ട് സംഭവം ചെയ്തിട്ടുണ്ട് ഞാൻ സത്യം പറഞ്ഞാ രണ്ട് എന്താ രണ്ട് വുമൺ കാരക്ടേഴ്‌സ് ഉണ്ടല്ലോ ഓലെ ഭാഗത്തന്ന് ഇങ്ങനെ ഒരു അത്രീ അടിപൊളിയായിട്ട് ഓല് പെർഫോം ചെയ്യുംന്ന് ഒരിക്കലും പ്രതീക്ഷ ണ്ടായില്ല.
ആഹ്.
ആഹ് പിന്നെ അതേപലെ ചിതേല് ഒരു ഫുൾ പാക്കേജ് ആയിട്ട് തോന്നിയ പടം ഏതാ വെച്ചാല് പൊ മൂന്ന് കൊല്ലൊക്കെ ആയിണ്ടാവും എർങ്ങിട്ട് ആർഡിങ്ങ്സ് ർഞ്ഞിട്ടൊരു പടംണ്ടായി
ആഹ് അതെ അതെ.
ആഹ് അതെ കിങ് ഓഫ് കൊത്ത് ഇറങ്ങിട്ട് ദുൽ കർന്റെ പടത്തിന് അതെങ്ങനെയൊക്കെ അയ്ന്റെ കോമഡി എന്താച്ചാല് ഞാന് എന്താണ് ആ സമയത്തെ. ഈ ബുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യണത് നമ്മള് പ്പണ് വന്നോര് അത്രങ്ങട്ട് ഇല്ല ആവണള്ളൂ ആൾക്കാര് ഗൂഗിൾ. ക്കായിട്ട് സെറ്റ് ആവ്ണള്ളൂ ഇപ്പ മൂന്ന് കൊല്ലം മുന്നേ ആണെങ്കിലും എല്ലാര്തും ഗൂഗ്ൾ പേ തരും. ഇപ്പൊ എല്ലാടത്തും ഗൂഗിൾ പേയും കാര്യങ്ങളുംടിക്കറ്റ് ബുക്കെയിലൊക്കെ ഓൺലൈൻ അല്ലേ അപ്പൊ നമ്മള് തിയേറ്ററിൽ പോയി ഈ അവ്ടുന്ന് നോക്കയ്യ ടിക്കറ്റ് ണ്ടോന്ന് അങ്ങനെ കൊ ഏഹ് കൊ- ത്ത കാണാന്നെര്തിട്ട് പോയതാ ദുൽഖർന്റെ പടം ഒരുപാട് കാലത്തിന് ശേഷം മലയാളത്തിലരു പടം അഭിനയിച്ചുകാണ്.
മ്ഹ്
അ പോയി കാണാച്ചിട്ട് അങ്ങട്ട് പോയക്ക് ടിക്കറ്റ് കിട്ടാല്ല അപ്പൊ ആർ ഡി എക്സിന്റെ ആ പടത്തിന് ടിക്കറ്റ്ണ്ട്.
ഉം.
അപ്പൊ ആർ ടി സിന് കേറിയതാ സത്യം പറഞ്ഞ ഒരു പ്രതീക്ഷയുംഇണ്ടായില്ല കാരണം അയിന് പ്രത്യേകിച്ച് പ്രൊമോഷൻസും കാര്യങ്ങളും അങ്ങ്
ട്ടണ്ടായിരുന്നു അതായത് ആ ഒരു കരാട്ട കൺസെപ്റ്റ് എനിക്ക് നല്ല ഇഷ്ടാരുന്നു ബ്ലാസ്റ്റിനെ എനിക്ക് കൂടുതൽ ഇഷ് ടതാ കാരാട്ടാ കൺസെപ്റ്റ്
ആഹ് അതെന്നെ ബാസില് രണ്ടിലും കോ മ്മളായില് സംഭവംന്ന് പറഞ്ഞ് കഴിഞ്ഞാല് ആ ഫൈറ്റ് കൊറിയോഗ്രാഫി തീ എന്താണ് നല്ല ഉഷാറായിട്ട് ചെയ്ത്ക്ക്ണു അതായത് ഭയങ്കര പെർഫെക്ഷൻ ആയിട്ട് അത് ചെയ്ത്ക്ക്ണു അതെന്നെയാണ് അയിന്റെ ഏറ്റവും വല്യൊരു അഡ്വാൻറ്റേജ് അറിയണത് ഏഹ്
പിന്നെ വേറെ എനിക്കിഷ്ടപ്പെട്ട പടം എന്നൊക്കെ പറയുമ്പോ എംമ്പുരാനൊക്കെ ഇൻക്ക് തിയേറ്ററിൽ പോയി കണ്ടതിൽ ഇൻക്ക് വളരെ നല്ല രൂപത്തിൽ തോന്നിയ പടങ്ങളിൽ പെട്ട പടാണ്
ആ ഞാനീ ഈ ആർ ടി സി കാര്യം പറഞ്ഞ്ല്ലേ ഇങ്ങട്ട് സത്യം പറയാലോ പ്രണയത്തിന് പ്രണയം ഫൈറ്റിന് ഫൈറ്റ് എന്താ പറയ ഫാമിലി ഫൺ ണ്ണ് ഓ ശെരിക്ക് പറഞ്ഞാല് രോമാഞ്ചിഫിക്കേഷൻ സാധനേന്നു അയില് ഷൈനിംഗത്തിന്റെ ഒക്കെ അഭിനയം സത്യം പറയാലോ ഒരുപാട് കാലത്തിന് ശേഷക്കെ ഓനെക്കെ അങ്ങനെ കണ്ടിട്ടുണ്ടാവുവ അത്രയും പീക്ക് പെർഫോമൻസ് ഓന് വരുമ്പോ നമുക്കൊരു പ്രതീക്ഷ തരൂലേ അങ്ങനത്തെ ഫൈറ്റേന്നു അത്രയും നൈസായി തീ
അതെ അതെ ഇപ്പൊ ഈ അട്ത്തെറങ്ങിയതിൽ എനിക്ക് വേറെ ഇഷ്ടപ്പെട്ടൊരു പടാണ് അതിരടി അതിരടി അതായത് ഞ നമ്മള് വല്യൊരു സംഭവാക്കാൻ ഇല്ലെങ്കിലും ആ കണ്ടിരിക്കാൻള്ളെ ആ ര മണിക്കൂറിനൊള്ള സാനം ഉണ്ടല്ലോ
ക്ക് ഒ ടി ടി വന്നതിന് ശേഷം ഒരുപാട് നെഗ ഇവരിണ്ട് അയിലാ ഒര് പാട്ട്ണ്ടല്ലോ അമ്മ പുതപ്പേ പറിണ പാട്ട് നല്ല നെ ക്കേരുണ്ട് പക്ഷെ ആ സത്യം പറയല്ലോ അങ്ങനത്തെ ആ നെഗറ്റീവ് പറയ്ണ പ്രേക്ഷകരോട് എനിക്ക് പറയാള്ളെ തിയേറ്ററിൽ പോയി കാൺണ്ടിരുന്നതാണ് കാരണം എന്താണ് വെച്ചാല് തിയേറ്ററിൽ അമ്മ പൊതപ്പ് പറിണ ഒരു പാട്ടിന് കിട്ടിയ ഒരു ഫീല് സത്യം പറഞ്ഞാല് ആ ഒരു ബ്രദർ ബ്രദർ ആ അതെന്നെ ബ്രദർ ബ്രദറിൽ ബൗണ്ട് ഇണ്ടല്ലോ സത്യം പറയല്ലോ ആ സമയത്ത് ഞാൻ ശരി ക്കും എന്റെ കണ്ണ്ന്ന് വെള്ളം ന്നെറഞ്ഞുപോയി കാരണം എന്താ പറഞ്ഞെ ആ ഒരു ടച്ച് എനിക്കിടെ കിട്ടി അതായത് നമ്മള് ഒരു ബ്രദറിന് വാണ്ടീട്ട് ചെയ്യ്ണ ആ ഒരു സംഭവം ഇണ്ടാവൊല്ലോ ഓ ശരിക്കും ആ പാട്ടായിറ്റങ്ങട്ട് ശരിക്കും അങ്ങട് ഇതായി ഞാൻ സത്യത്തിൽ അതിരടി പറയിണ പടം കേറ്റിയ സരിക്കും ഒരു ഫൈറ്റായി ഭയങ്കര ഫൈ ല്ല പടേക്കാരം അതിരടി എന്നൊക്കെ കേട്ടെക്കി ശെരിക്ക് അങ്ങെനെ പടത്തിന്റെ ടോ പ്പിക്കെ അങ്ങനെയല്ല പക്ഷെ സാനം അടിപൊളിയായിരുന്നു പിന്നെ അതേപോലെ പൊന്മാന് പൊന്മാന്
ഓ ഓഹ് അത് ബേസിൽ ജോസഫിന്റൊക്കെ അഭിനയത്തിന്റെ ഒരു
ഫ ത്യം ഒരു സാധാരണക്കാരന്റെ ഒരു മെന്റാലിറ്റിയെക്കുറിച്ച് ഒരു സത്യം പറയാല്ലോ ഒരു നടൻ നിനിന്നാണ് അഭിനയി ക്കാണല്ലോ ഒരു സാധാ ഒരു മിഡിൽ ക്ലാസ് പയ്യനായിട്ട് അഭിനയിക്ക്അ
അത് വളരെ അതായത് ഞാൻ അത്രെ ഏ നല്ല കുശ് സ്റ്റാറാകുമെന്ന് പ്രതീക്ഷിക്കാണ്ട് കണ്ടപട
ആഹ് സത്യം ഞാനത് ഒ ടി ടി ആണ് കണ്ടത് തിയേറ്റർ കാണേന്നു എനിക്ക് തോന്നാ പിന്നെ സത്യം പറഞ്ഞാ ആ ഒരു ആ സത്യ തീയേ ങ്ങനെ ഷോയും ഉണ്ടായില്ല കേട്ടതുംല്ല അജേഷി പറഞ്ഞ ഒരു ക്യാരക്ടറ് ആ അയിന്റെ ഒരു ഡെപ്ത്ത് ഇണ്ടല്ലോ അതായത് എൻ ആഹ്‌ എന്ത് ചെയ്തിട്ടാണെക്കിലും വാണ്ടില അതെന്നെ കഷ് ഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ട് എന്റെ കുടുംബത്തെ നോക്കുംന്ന് പറയ്ണ ആ ഒരു മെന്റാലിറ്റി അത് ശരിക്കും സമ്മയിച്ചു കൊടുക്കണം
അതെ അതെ ആ പടം എനിക്ക് വളരെ ഇഷ്ടായി പിന്നെ ഇൻക്ക് മ് തമിഴിലാണെങ്കിലും എനിക്ക്ഷ്ടപ്പെട്ട ഒരു പടാണ് മറ്റേ നമ്മളെ പൊന്നീൻ സെൽവൻ അത് പാർട്ട് വണ്ണാണെങ്കിലും പാർട്ട് ട്ടു ആണെങ്കിലും വളരെ വളരെ ഉഷാർ പൊന്നിൻ ഷെൽവൻ ഞാന് വീണ്ടും കണ്ടൽപടാണ് അതായത് അയ്ന്റെ മ്യൂസിക്കാണെങ്കിലും അയ്ന്റെ കൊറിയോഗ്രഫി ആണെങ്കിലും അതിന്റെ ആ ഒരു ഹെറിറ്റേജ് ആണെങ്കിലും ആ സംഭവങ്ങൾക്കെണ്ടല്ലോ ഇതില് പഴമയെ തോന്നിപ്പിക്കുന്ന ആ അതെ അതെ അതെ തൃശ അതേപോലെ ഐശ്വര്യറായി ആ കുന്തളത് ആസാം അതെനിക്ക് വളരെ ആ ടൈമില് ട്ട് വളരെ ഇഷ്ടായി അയായത് ആഹ് പൊന്നീൻ സെൽവൻ എന്ന പുസ്തകം വായിക്കാൻ വരകുന്ന് ആഹ് അതെ അതെ ആ ഇണ്ട് ഞാൻ അയിനെ കുറിച്ച് കൊറേ വായിച്ചിരുന്നു രാജരാജ ചോള അത് ചോളവംശം ആഹ് ആഹ് പാണ്ഡ്യവംശം ചേരവംശം ചോളവംശം അതേപോലെ പാണ്ഡ്യന്മാരായിട്ട് അവർക്ക്ണ്ടാവുന്ന ആ യുദ്ധം അതേപോലെ ല്ലെ ആയിരത്തിലൊരുവൻ എന്ന പടം താങ്കൾ കണ്ടിട്ടുണ്ടോ
ആയിരത്തിലൊരുവൻ ഞാൻ കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല
ആഹ് അത് ത് പാണ്ഡ്യവംശത്തെ കുറിച്ച് സംസാരിക്ക്ണതാണ് അതായത് ഇത് ഇത്ര അയിനെ കുറിച്ച് സംസാരിക്കുന്ന അല്ലെങ്കിലും ഈ ചോളവംശത്തിനെ പൊതുവേ എല്ലാർക്കും ഇഷ്‌ ട്ടപ്പെടുന്നര് കൺസെപ്റ്റുള്ളര് പടാണ് ചോളവംശം. പ്പപ്പോ ഞാനഅ് ഞാനി ഇതിങ്ങനെ വായി രാജരാജ ചോളനെ കുറിച്ചിട്ടാണെങ്കിലും ഇന്ദ്രചൂടനെ കുറി കുറിചാണെങ്കിലും സൂര്യ അയിന്റെ ഓരോ ക്യാരക്ടേഴ്സും അഅ് അധികുള്ളരു സംബൊവാണ് പിന്നെ ഇല്ലാത്തത് എന്ത് പടമാവുമ്പോണ്ടാ
അംബാണഅ്
ഉം അതെ അതെ പിന്നീട് രാജരാജചോളന്റെ ഭരണം അയില് കാണിക്ക്ണില്ല അദ്ദേഹത്തിന്റെ ഭരണം ന്ന് പറഞ്ഞാലാണ് ഏറ്റവും നല്ലരൂപത്തിൽ ഭരിച്ച ഇന്ത്യൻ രാജാക്കന്മാരിൽ പെട്ട ഒരാളാണ് രാജരാജ് ചോള അദ്ദേഹത്തിന്റെ ഭരണം കൂടെ എഅട്ത്തരു പാടായിട്ട് വരണമായിരുന്നു അയായത് പക്ഷെ അതിലെന്തും പറയും എന്നുള്ളോര്ക്ക് സംശയമായിരിക്കാം അങ്ങനെരു പടം അറങ്ങായിരിക്കാൻ കാരണം എന്നാലും ഇ പടം വളരെ പ്രത്യേകിച്ച് ആ ഏ രാജരാജചോള മറ്റേ കൊട്ടാരത്തിലേക്ക് വരുമ്പള്ളെ ആഹ് ആനപ്പൊറത്ത് തേരാളി ഏറ്റു വര്ന്നരു ഒരു രംഗണ്ട് അതെ അതെ അതെതെ അപ്പോ ജനങ്ങളിൽ ആരാണത് ഇത് പറയാനന്ന് പറയുമ്പോ ആ മുഖ സാണ്ട് ബാഹുബലിയിലെ മറ്റേ മുഖത്തെ സാമ്പോട് മാറുമ്പോ എല്ലാരും കൂടി ഞെട്ട
ആഹ് ബാഹുബലി അതേപോലെ എന്താ പറയാ കണ്ടിരിക്കാൻ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നിട്ട് നല്ല രസ നല്ലൊരു പടം ആയിരുന്നു ബഹുബലി ഡബ്ബ്ഡ് വേർഷനാണെ പോലും നല്ല അടിപൊളി ആയിട്ട് ഡബ് ചെയ്ത്ക്ക്ണ് ആ
ബാഹുബലിടെ ആ സാധനം കിട്ടിയ പടാണ് അത് ഞാന് ഇപ്പടുത്ത് അത് വീണ്ടും ടീവില് ഹൈ ക്ലാരിറ്റീല് കണ്ടു
ആഹ്
വീണ്ടുപറ്റി അതായത് ഞാന് രണ്ടും മൂന്ന് വട്ടൊക്കെ ഞാനങ്ങനെ കണ്ട പടങ്ങൾ പിന്നീം കാണാറില്ല പക്ഷേ പൊന്നിൻ ചെർവലില് രണ്ടാംമട്ടം കാണുമോൾ കൂടുതൽ പുതിയ സാധനങ്ങൾ ഇങ്ങനെ കിട്ടും
അത് പോലെ ഞാന് ഈ ലോകേഷ് കനകരാജന്റെ കുറച്ച് പടങ്ങൾ ഇഷ്ടാ, ഞാൻ പരമാവധി അതക്കെ തിയേറ്ററിൽ വാച്ചിങ്ങിൽ കിട്ടാൻ നോക്കും ഉണ്ട് പ്രത്യേകച്ച് ഞാനിച്ചിരികെ എനിക്ക് ഭയങ്കര എക്സ്പീരിയൻസ് കിട്ടിയ പടമാണ് വിക്രം ഒക്കെ സത്യം പറ ഭയങ്കര താര ജോഡി ഒന്നില്ലാതെ വന്ന അതായത് ഇപ്പോ വിജയിനെ പോലത്തെ ഫുള്ള് ഫൈറ്റ് ഫൈറ്റിങ്ങ് അങ്ങനെ സേതുപതിയല്ലേ വന്നിക്കണത് പിന്നെ അത് മാത്രല്ല പ്രത്യേകിച്ച് കമലാസനാണ് വന്നേക്കുന്നത് ശരിക്കും കമലാസനെ എന്താ ഉലക നായകനാണ് എന്ന് പറയണണ്ടെങ്കിലും ഒരു വയസായ നടൻ കയറി വരുന്നൊരു ഡെപ്ത് ഉണ്ടാവ ആ അപ്പൊ അതനുസരിച്ചട്ട് ലിമിറ്റേഷൻ നമ്മൾ കരുതിയിരുന്നു ഫൈറ്റിങ്ങിലാണെങ്കിലൊക്കെ പക്ഷെ സത്യം പറാലോ ഓ എന്താ പറയാ അടിപൊളി പടായിട്ട് എനിക്ക് തോന്നി. ഭയങ്കര ഒരു ശരിക്കു നല്ലൊരു കഥയയുളെളാരു പാടമായിട്ട് തോന്നിയത് വിക്രമാണ്. വിക്രമ് കൈതി, കൈതി ഞാൻ കണ്ടതുകൊണ്ട് തന്നെ അതിന്റെ ഒരു ബാക്കീ എനിക്ക് ഫീൽ ചെയ്തു ഞൻ ശരിക്കും പറഞ്ഞാല് അക്കനത്തെ പടം, വരാൻ ഭയങ്കര ആഗ്രഹിക്കുന്ന ഒരാളാ
അതെ മറ്റേ എൽ മറ്റേ ലോകസ്റ്റ് യൂണിവേഴ്സ് പടങ്ങള് എനിക്കും വളരെ ഇഷ്ടമായിരുന്നു അതായത് ലിയോ ആണെങ്കിലും നമ്മൾ വീണ്ടും വീണ്ടും ചർച്ച ചെയ്യും ഇതും അതും തമ്മിലുള്ള കണ
ആ അതന്നെ അതിന്റെ കണക്ഷൻസ് ശരിക്കും നമുക്ക് ചിന്തിച്ചു നോക്കി വേറെ ഒരുപാട് നമ്മക്കനെ ചിന്തിച്ച് കൂട്ടാൻ പറ്റിയ ഒരുപാട് അവസരങ്ങൾ അയില്ണ്ട്.
ഞമുക്ക്